ആഹ്
ഹലോ
ആഹ് കേ കേക്കണ്ട് ആ ഉണ്ട് ഇണ്ട്
ന്തൊക്കെയാ സുഖ
പിന്നെ ഓ സുഖം എന്താ ഫുഡൊക്കെ കഴിച്ച ഇങ്ങനെ കുത്തിർക്ക്
റെസ്റ്റിലാണിക്കാറല്ലേ
ആഹ അതെ ചോ എന്താ ചോറന്നില്ലേ
ആഹ് ഞാനും കഴിച്ചച്ച് ഞാനിങ്ങനെ വെറുതെ എവിടെ ഇങ്ങനെ ഇരിക്കാം അപ്പോൾ ഒന്ന് വിളിച്ചിട്ട് വിശേഷങ്ങളൊക്കെ ഒന്ന് അറിയാം എന്തൊക്ക ക്ക ഞങ്ങള് വീട് പണ കാര്യങ്ങളൊക്കെ ഒക്കെന്ന അറാമോന്ന് വിചാരിച്ചിട്ടേ
ആഹ ആഹ വീട് പണിപ്പൊ ഏകദേശം കഴിഞ്ഞ് എന്തേതോ
ഇന്റേത് ഇപ്പം സ്റ്റാർട്ടിങ് ആയിട്ടുള്ളു കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് കാരണം ഇപ്പഴത്തെ സാധനങ്ങളൊക്കെ വെലക്കെ അറിയാലോ
ആ അതന്നെ
നമ്മുക്ക് കൊണ്ട് കൂട്ട്യാ ഇങ്കട് എത്തിപ്പെടുന്നില്ല എത്തിപ്പെടാൻ പറ്റ- ഇന്നില്ല അങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് കുറഞ്ഞ് അപ്പ ഹസ്ബൻ്റ് പറയും അപ്പൊ കെട്ടിയോൻ പറയും കൊറച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് നോക്ക്യോക്ക അങ്ങനെ ഓരോ ഓരോരോ ഭാഗങ്ങള് കുറച്ചിച്ചെ ഇങ്ങനെ നിങ്ങൾടത് ഇപ്പ എവിടെത്തി
ഞങ്ങൾ തന്നെ ഇതൊക്കെണ്ട് അടുക്കളന്റെ പണിയുണ്ട് മറ്റേന്റെ പണി- ഏകദേശം കഴിഞ്ഞു അടുക്കള അങ്ങനെ വർക്കേരിയ ആക്കി അവിടട്ടീനിം ഇടിത്തില്ല
ആ ആണോ അടുക്കളൻ്റെ എന്ത് വർക്കേരിയ വർക്കേരിയ എടുത്തിട്ടില്ലേ
ത്തില്ല അത് ഇതിൻ്റെ കൂട്ടത്ത് കട്ടീലന്ന വേറെക്ക
ഡിസം- പ്ലേറ്റ്എടുക്കണല്ലേ
അ ആ
എത്ര സ്ക്വയർ സ്ക്വയർ ഫീറ്റ് ഒക്കെ അത്യാവശ്യം ഉണ്ടോ
ഏ അത് തൊള്ളായിരത്തി അൻപതോ അതോടാണ്
അത്രാണ് ആ ഇത് മൂവായിരത്തിനടുത്ത് ഇവിടെ സ്ക്വയർ ഫീറ്റ് ഒക്കെ ഉണ്ട് പക്ഷെ അതുകൊണ്ട് ആയി കിട്ടാനാണ് പ്രയാസം വലിപ്പം കൂടും തോറും നമുക്കത് ആയി എത്തിപ്പെടാൻ പറ്റുന്നില്ല കാരണം സിമെന്റിനും പിന്നെ മണലിനും എല്ലാ- ത്തിനും വെല ഭയങ്കര വെല വന്നിട്ടേ ഉം പിന്നെ അതുല്ല പണിക്കാര് അതന്നെ ആ കല്ലിനൊക്കെ എല്ലാത്തിനും വില കൂടി അപ്പൊ പിന്നെ പണിക്കാരും തന്നെ നമ്മള് വിചാരിച്ച ടൈമിക്ക ഇങ്ങട് എത്തൂല കാരണം അവരിവിടെ കുറച്ചു നേരം വരും പിന്നെ അങ്ങണ്ട് അപ്പുറത്ത് പോവും ഏ എന്താ ചെയ്യാ ഇപ്പൊ ഒക്കപ്പാടങ്ങ്ട് എല്ലാത്തിന്റെ ഈ വെ വില കൂടിയത് ആദ്യം കൊറച്ച് സിമെന്റും കല്ലും ഇതൊക്കെ കൊറച്ച് എറക്കിയിരുന്നേ അപ്പൊ അതുകൊണ്ടിങ്ങനെ മെല്ലെ മെല്ലെ ഇങ്ങനെ നമ്മള് വാർപ്പിൻ്റെ അടുത്തെത്തോളം അങ്ങനെ പണിയൊക്കെ ഇങ്ങനെ മെല്ലെ മെല്ലെ തട്ടി നീങ്ങി പോയി സിമെന്റ് നോക്കാപ്പ പിന്നെ അത് കഴിഞ്ഞ് ഇനിപ്പോ അതൊക്കെ ഇറക്കാനായിന്
ആ കൂടീന് ഉ ഇനിയിപ്പൊ കൈയ്യണെങ്കി കുറച്ച് പണ്യാല്ലേ
ആണ്
ഇവിടി എങ്ങനെ അടുക്കളഞ്ഞി ഇപ്പം പയ അപ്പോൾ ഇ ശരിയാക്കാണ്ട് അത് പൊളി
ആ അത് പഴ വീടുമ്പോ തന്നെ പൊളിച്ചുണ്ടാ
ആ അതെ അപ്പൊ അതവിടെ നിർത്തീനി ഞ അതിന്റെ പണിണ്ട്
അപ്പൊ പിന്നെ അതൊരു പയ പോല ആവൂലേ
ഉം ആ അതന്നെ അതിപ്പോ അങ്ങനെ കടക്കയാണ് ഇഞ്ഞോ ഇല്ലല്ല
നോർമൽ ആയിട്ട് ഞാൻ ഇവിടെ അങ്ങനെ തന്നെയാണ് കാരണം ജിപ്സമാർക്ക് കാലം മുമ്പ് ഉ ഭയങ്കര ഇതാണേനും ക്യാഷ് ഭയങ്കര ഇറക്കുന്ന സംഭവ ആണേനും എന്നാ നമ്മക്ക് തൊട്ട് പിന്നീട് അത് മാറാല ത്തലും ആ മാറാലാട്ടല്ലും പൊടിപ്പ് എന്റെ ഫാമിലി തന്നെ ഉണ്ട് അങ്ങനെ ജിപ്സം വർക്ക് ചെയ്തിട്ടൊക്കെ ഇപ്പോ അവര് ഇടങ്ങേറായിരിക്കണ് കാരണം അന്ന് ഇപ്പോ നമ്മളൊക്കെ ലൈറ്റിടല് ആൾക്കാര് കാണുമ്പോ രണ്ട്സം തിടും പിന്നെ ഇപ്പ ആരതന്ന് സ്ഥിരമായിട്ട് ഇപ്പ നമ്മള് വീട്ടില് നമ്മള് മക്കളും നമ്മളുടെ അടുത്തില്ലല്ലോ ഇന്നിട്ട് പിന്നതാകെ പൊടി പിടിച്ചിട്ടും മാറലട്ടിട്ടും അതെ അതെ ഇട് ഇട്ക്കുമ്പോ മാത്ര ള്ളത് രസ് ഉള്ളൂ അത്. അപ്പോ ഇനി ക്കും ഇൻ്റെ കെ ട്ട്യോൻക്കും അയിനോടൊന്നും പിന്നെ താൽപ്പര്യല്ല്യ കാരണം എ ഇന്റെ കെട്യോൻക്ക് പണീന്ന് പറഞ്ഞാല് മറ്റേ ഇന്റർലോക്കിന്റെ ഇത് താബൂക്കിന്റെ നമ്മൾക്ക് അവ് ഇവിടെ കമ്പനിയാണ് അതിന്റെ കമ്പനിയാണ്. നമ്മക്ക് സ്വന്തായി ട്ട്ള്ളതെന്നേണ് അപ്പൊ അതീന്ന് പിന്നെ അതൊല്ല മുറ്റത്ത് പതിക്ക്ണ ക ട്ടല്യേ
ആ ആ
അഅ് രണ്ടുംണ്ട് അപ്പൊ ഇവര് ഓരോ സൈറ്റിക്ക് ഓരോ പണിക്ക് പോവുമ്പൊ ഓരോ വീട്ട്ത്തെ അവസ്ഥകള് ഇങ്ങനെ നമ്മളടുത്ത് വന്ന് പറയും ജിപ്സൻ ചെയ്തിട്ട് ആകെ കംപ്ലയിൻ റ്റാണേ ഏ ആകെ പ്രശ്നത്തിലാണ് മെനഞ്ഞാന്ന് ഒക്കെ പറയുമ്പോ വാടേക്കാരോ നമ്മള്
നിങ്ങളെ വീട്ടക്ക് ഇപ്പ ഇനി അല്ല ബാപ്പക്കും ഇപ്പ പണി ഞാ നിങ്ങള് വീട്ട- പിന്നെ
ആ ആ ഇന്ർ ഇന്റർലോക്കിന്റയ് പണി ഒക്കെ നമ്മക്ക് - ക്ക് ചെയ്യാം പക്ഷെ വീടായിട്ട് ഇങ്ങ സെ- ഇറ്റ വണ്ടേ ഏ ആർക്കിടെക്ചറിന് ആദ്യം ഒരു ആ- അതെ ആദ്യം ഒരു ആർക്കിടെക് വന്ന്ത ഇതായിട്ട് പിന്നെ എന്തൊക്കെയോ പ്രശ്നം വന്ന അയാളെ ഒഴിവാക്കി വേറെ- ആളെ വെച്ച് ഏ എന്നിട്ട് പിന്നെ ഒന്നും കൂടെ പ്ലാനിലൊ ഒരു മാറ്റം വരുത്തി ഏ പിന്നെ ഇപ്പൊ വാതിലിനും വാതിലുകളും വാതിൽ കട്ടിലും ഇ ഇതൊക്കെ താഴത്തേക്കുള്ളതൊക്കെ ആയി മേലക്കുള്ള വാതിൽ കട്ടിലും ഇതിനൊന്നും ഉള്ള കംപ്ലീറ്റ് കിട്ടിയിട്ടില്ല മരവും കിട്ടായിട്ടുള്ളൊക്കെ പ്രശ്നങ്ങളൊക്കെയാണ് ഒക്കെ ഇങ്ങട്ട് സെറ്റ് ആയി ആ ഉണ്ട് ഉണ്ട് ഇണ്ട് ഉണ്ട് ആ പിന്നെ ഇപ്പ എന്താപ്പ എന്തൊക്കെയ ഇത് ഈ പ്ലാന്റ് ഇതിനൊക്കെ എന്തൊക്കെയാ മുൻസിപ്പാലിറ്റിന്ന് എന്തൊക്കെയാ പിന്നെ ഇളച്ചന് പഞ്ചായത്തിലായതുകൊണ്ടേ
ആഹ് അതൊക്കെ റെഡി ആക്കി എളപ്പുണ്ടല്ലോ
ഇപ്പൊ പഞ്ചായത്തിഓന ഒരു ഓഫീസർണ് അപ്പൊ അവന് മറ്റെ നമ്മുക്ക് കാര്യങ്ങളൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് സെറ്റാകും ഏ പിന്നെ ഇപ്പൊ എന്താണ് അതിന് നമ്മൾ ചെലവ് കുറക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ബഡ്ജറ്റ് തയ്യാറൊക്കെ തന്നെ വേണ്ടി വരും ആവശ്യത്തിന് മാത്രം കാര്യങ്ങളൊക്കെതാക്കിട്ടേ
ഉം ഉ അടുക്കളയിലൊക്കെ അങ്ങനെ ഇൻന്റീരിയൽ വർ ഒക്കെ ഉണ്ടോ
അ ഇ ഇന്റീരിയറിൽ സംഭവം വെച്ചിട്ടൊന്നുമല്ല കബ്ബോർഡ് വർക്ക് ഉണ്ട്ന്നല്ലാതെ അതായിത് ഇന്റീരിയൽന്ന് പറ ുള്ളത് നമുക്ക് അതാണ് കാർബ്ബോർഡ് വർക്ക് എഴുതി അടുക്കളയിലൊക്കെ എനിക്ക് ഈ പിന്നെ മരത്തിന്റെ കളറാണ് എനിക്ക് താല്പര്യം
ആഹ്
പിന്നെ അതാണ്ൻക്ക് ങ് അങ്ങൻത്തെ ചെയ്യണം ചെയ്തിട്ടില്ല ചെയ്യണന്നാണ് ആഗ്രഹം അങ്ങത്തൊക്കെ
അടിയോ
അടി മാർബിളാക്കാണ്ന്നാണ് പറയണെ കാരണം ഈടൈലോക്കാവുമ്പോയെ മ്മളെകാലിനൊ ക്കെബുദ്ധിമു ട്ട് വരുന്ണ്ട്ന്ന് പറഞ്ഞിട്ട്ല്ലാരും
തന്നെപ്പൊ അങ്ങനെ ആയിട്ടേ ആകെ
ആഹ് തെന്നെ ആ കാൽവേദന ഇള്ളോൽക്കൊക്കെ പിന്നെ പ്രശ്നാണ് പിന്നെപ്പം ഞമ്മക്കൊക്കെ ഒരു പ്രായം കഴിഞ്ഞ് ഇപ്പൊന്നും കൊഴപ്പണ്ടാവൂലാ കൊർച്ചെയ്യിമ്പോ ചെൽപ്പം അതൊക്കെ ബുദ്ധിമു വരുആയിക്കാരം ഞാനപ്പങ്ങനെ പറഞ്ഞു കുറച്ചു ക്യാഷ് ചെറ പഷേ മാർബിളിനൊക്കെ ഭയങ്കര റൈ എന്താണ് ഉം അതാ പറിയിണെ അപ്പ യാൻ പറിയാ മേ ഇപ്പ തൽക്കാലം മേലെക്കൊന്നും വാണ്ട ഇതെന്നെയാണ്ട് കൈഞ്ഞൂടി കിട്ടിയാൽ എങ്ങെനെങ്കിലും ആക്കൊ മതിന്നൊക്കെ മ്മ്ക്ക് ഒരുരാഗ്രഹം ഉണ്ടാവല്ലോ വീട്ഒ പൊന്തി കാണുമ്പോ പിന്നെ അതിലൊന്ന ഇരിക്കാനൊക്കെുള്ളള്ള ആഗ്രഹാണ് ഏ അപ്പൊ കുട്ടികളങ്ങനെ പറയേ ഓര്ക്ക് ഒക്കെ ഇങ്ങെനെ പുതെ വീട്ട്ൽ എല്ലാരും ഇങ്ങെനെ ഫോട്ടം വുടെലും കുട്ടെൾ സ്കൂൾലൊ ഹ ഗ്രുപ്പ പ്പ്ൽ സ്വന്തായിട്ട് ഇപ്പം ഗ്രൂപ്പ് ഫ്രണ്ട്സ് ഇത് ഗ്രൂപ്പ് ഇങ്ങെനെ കാണുമ്പോ ഇമ്മെച്ചിയെ ഇമ്മെച്ചിയെ അമ്മെക്കും വേണ്ടെ അമ്മ ക്കും വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട
വലുതിന് എത്രായി
വലുത്പ്രാവിശ്യം ഇപ്പോ പത്താം ക്ലാസ് ക്കാണ് മോന്
ആ ആ പിന്നെ
പിന്നെ ഇന്റെ കല്യാണം കഴിഞ്ഞ്ക്ക്ണ് പിന്നെ ഇപ്പം ആ പതിനെട്ടാമത്തെ വയസ്സിൽ ഓനെ പ്രഗ്നറ് മോന പ്രഗ്നന്റ് ആണ് പിന്നെ അട് ഇപ്പോ മൂന്ന് മൂന്ന് കുട്ടികളാണ് എനിക്കിപ്പോ മൂന്നാമത്തെ മോൾക്ക് ഇപ്പൊ പത്തുമാസയിട്ടുള്ളു
ഏഹ്
ഉം മോൾ കൊർച്ച് വൈകി ഇണ്ടായതാണ് മോൾ മോൾ ഇപ്രാവെശ്യം അ ഞ്ചാം ക്ലാസ്സ്‌ക്കാണ് അപ്പം ഇപ്പോൾ വൈകി ഉണ്ടായതാണ് പിന്നെ ഇപ്പോൾ മോള് ചെറിയ രണ്ട് പെണ്ണും ഒരാണു ആണ്പ്പോ അവൾക്ക്പ്പൊ പതിനൊന്ന് മാസം പതിനൊന്നാം മാസത്ത് കടന്നു പത്ത് കംപ്ലീറ്റ് ആയി പതിനൊന്നാം മാസത്ത്ക്ക് കടന്നു. ഉം ഇങ്ങളെ ഇന്നിട്ട് പെയിന്റടിം ഇതൊക്കെ കയ്ഞ്ഞോ? വീടിന്റെ വാതില് വെക്കലും എല്ലാ
ആ വാ അതൊക്കെ കയ്ഞ്ഞ്ണ്
ഇപ്പൊ മോഡുലാർ കിച്ചണ് ഒക്കെയല്ലേ അങ്ങനൊക്കെ ചെ ചെയ്യ്ന്ത് ചെയ്താ
ഏത്
മോഡുലർ കിച്ചണൊക്കെല്ലേ ഇപ്പോ അതായത് ഇങ്ങനെ കിച്ചണീ വയങ്കര എറക്കി വെക്കുന്ന അടുപ്പൊക്കെ അല്ലേ ഗ്യാസ് സ്റ്റവ്
ബാലൻസ് ഇല്ല കയ്യില് എത്തും ഉപ ഒക്കെ സാദാ നാടൻ ണിക്കോണ ആൾക്കാരാ
ആണാ എന്താ പണി ഹസ്ബെൻ്റിന്
പയതി
ആഹ് എത്തിപ്പെടാനും പറ്റൂലല്ലേ അങ്ങനത്തെ ഒക്കെ ആവുമ്പളേ ഞമ്മളെ ദിവസക്കൂലിം നോക്കി
ആഹ് പിന്നെ അയ്ന് ഇതൊന്നേ മയ ആയാലൊന്നും പണിം ഇണ്ടാവൂലാ
ആഹ ശരിയാണ് പ എന്റ മണി ആവുമ്പോളല്ലേ ആ ഇപ്പ എന്താപ്പോ ചെലവിനൊക്കെ ബുദ്ധിമു ട്ടാവൂലേ
ഉം അക്ക അങ്ങനെ കയും ആഹ ഒരാള് ഒമ്പേല് ഒരാളിപ്പ എൽ കെ എൽ കെ ജി ചേർത്തീ
ഏ രണ്ടു ട്ട്യേളായി ലേ?
ഇതരമന്നങ്ങനെ അയിന്റെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല് കോനും കൂടും ചേർത്തിപ്പേ കട്ടള പീസും ബസ്
പിന്നെ പ്രൈവറ്റ് ആകുമ്പോൾ പിന്നെ പ്രത്യേകിച്ചും ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ എന്താ ചെയ്യ എല്ലാം കൂടെണ് കഴിഞ്ഞൂടി കിട്ടിട്ട് സാധാരണക്കാരനെ സംബന്ധിച്ചിപ്പോ വീട് പണിക്ക ഇങ്ങോട്ട കഴിയുമ്പോത്തിനെ നമ്മളൊരു മുക്കിലാവും അങ്ങോട്ട അോണ്ട് ഇതങ്ങ കഴഞ്ഞ കട കിട്ടൂല
നല്ല ശരി പോട്ട ഉം
ആ സത്യയാണ് ഞമ്മൾക്ക് ഓലെ ഒന്ന് ഹെൽപ്പ് ചെയാൻ വേണ്ടി ത്തി ഞമ്മള് അടുത്തൊക്കെ എന്തെങ്കിലുക്കെ ഉണ്ടെന്നുണ്ടെങ്കില് നമുക്ക് നല്ലൊരു ഒരു ഒ ഇതാണിത്
ആഹ് അത് തന്നെ
ഉം എന്താ ചെയ്യാ എന്തെങ്കിലൊ ക്ക്‌ ഒന്ന് ചെയ്ത എങ്ങനെയെങ്കിലും വീടൊക്കെ ഒന്ന് സെ റ്റായി കിട്ടണം അതാണ് നമ്മൾടെ ആഗ്രഹം ഉം നമുക്ക് എങ്ങനെങ്കിലും എന്തെങ്കിലും നമുക്ക് ഞാൻ ചെലപ്പോം വിചാരിക്കും മ്മുടെ അടുത്തേക്ക് എന്തെങ്കിലും ഇതുണ്ടെങ്കില് ഓരെ സഹായിക്കാം ഓരെ സപ്പോർട്ട് ചെയ്ത് ട്ടും നമുക്കും പിന്നെ ഇപ്പൊ സ്വർണ്ണ എടുത്തിട്ട് എന്തെങ്കിലുംഒക്കെ ആയിട്ടേ
ഉം ഓൽക്കൊരു സന്തോഷൈക്കാര്യം ഞമ്മക്കും
അരു അവൾക്കൊരു സന്തോഷാണ് പിന്നെ ഇണ്ട് ഒരു ഇത്ണ്ട് ഓൺലൈനില് ഞാനിപ്പോ ഒരു ഓൺലൈനിൽ ഇത് ചെയ്യ കേറിയിട്ടുണ്ട് ഉം അപ്പോ അതിൽ നോക്കി യാലും കൂടെന്ന് സപ്പോർട്ട് ചെയ്താൽ ഞാൻ മുന്നേ ഓൺലൈനില് വർക്ക് ചെയ്തിനാളേനി ഞാനൊരു നാല് വർഷത്തോളം ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് മുന്നേ ഉം അപ്പോ അതില് അതേപോലെ അങ്ങനെ എന്തെങ്കിലും ഒക്കെ
ആഹ്
ട്ട് ഓരൊന്ന് ഹെൽപയ്യണംന്നുണ്ട്
ആഹ് അത് തന്നെ ആഹ് ആയിക്കോട്ടെ